ഹലോ ആഹ കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നുണ്ട്
എന്താ പരിപാടി
പരിപാടി നല്ല മഴയാണ്
ആഹ് ഇവിടെ എല്ലാം മഴയാണ് നിർത്താതെ പെയ്തോണ്ടിരിക്കാണ്
അതെ ഒരു കല്യാണം ഇണ്ടായിരുന്നു അത്- ആഹ് -
എവിടെയാണ് കല്ല്യാണം ഫാമിലിയാ-
ഉം ഫാമിലിയുടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കൊറച്ചു ദൂരെയാണ് അപ്പൊ റോഡൊക്കെ നല്ല ബ്ലോക്കും നല്ല തെരക്കും നല്ല മഴയും ഒക്കെയിപ്പൊ വീട്ടിലെത്തീട്ടുള്ളു-
ആ മഴെയ്താ പിന്നെ റോഡിന്റെ അവസ്ഥ പറയും വേണ്ടാ വെള്ളം പൊന്തിട്ട് കാണൂല്ല്യ-
ആ നല്ല ബ്ലോക്ക് ആ ഈ മഴക്കാല സമയത്ത് നൈറ്റിലൊന്നും കല്യാണം- പടലത് നാല് മണിക്ക് തുടങ്ങിയ കല്ല്യാണമാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഒരുപാട് ലേറ്റ് ആയി- ബ്ളോക്ക് കാരണം-
എന്നിട്ട് മുൻകൂട്ടി നേരത്തേ എറങ്ങണായിരുന്നല്ലേ-
ആ ആ അതെ മറ്റേ എന്ത് കല്യാണൊക്കെ ഇണ്ടാ ആ നമ്മള് എന്ത് പരിപാടി ഇണ്ടേലും- നേരത്തെ പോണെട്ട ആൾക്കാരാണ്-
ഇന്നിപ്പോ അത് നടന്ന്ണ്ടാവൂല-
റീല്ല നല്ല തെരക്കായി-
ആ ഞാനിപ്പോ അവിടുന്ന് എന്റെ വീട്ട്ക്ക് വരുമ്പളും നല്ല ബ്ലോക്ക് ഇണ്ടായിരുന്നു പിന്നെ മഴ പെയ്താലും നമുക്ക് സ്പീഡില് പോവാൻ പറ്റൂല്ല- കാരണം പേടിയാണ് റോഡൊക്കെ വെഴുക്കണ സാ തെ ആക്കാണം ബ്രേക്ക് പിടിച്ചാല് ചെലപ്പം കിട്ടൂല്ല അതൊക്കെ നോക്കുമ്പോ മഴത്ത് ഭയങ്കര പേടിയാണ്- ഇടിമിന്നലൊന്നുമല്ല മറ്റേ വേനൽ മഴയാണ് ഇടിമിന്നല ഉണ്ടാവല് ഇത് പിന്ന കാറ്റ് ഇണ്ട് ഇന്നിപ്പോ കണ്ണൂര് കോഴി ക്കോട് വയനാട്ക്കൊ കുട്ടികൾക്ക് സ്കൂൾ ഉണ്ടായിട്ടില്ല.
പിന്ന റെഡ് അലർട്ടെക്കെയാണ്. ആ അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണല്ലോ എല്ലാ വർഷ ആ അങ്ങനെ ഇണ്ടാവലുണ്ട് കൊ കോടൊന്നും ഇല്ല്യ.
ആഹ് കൊഴിക്കെ ന്യൂസില്കണ്ടിന്ന് കോഴി ക്കോട് ഇല്ല, വയനാടില്ല, പിന്നെ കണ്ണൂരാണ് കാസർകോഡാണ അറിയില്ല ന്യൂസില് കണ്ടതായിരുന്നു ഇനിയിപ്പോ ഓരോ ദിവസം കൂടനുസരിച്ചിട്ട് ഓരോ ജില്ല പിന്നെ റെഡ്ലർട്ടും അങ്ങനൊക്കെ ആയ്ട്ടന്ന വരും കുട്ടികൾക്ക് സ്കൂൾ തൊർക്കുമ്പോ ഒരു അവധി കിട്ടണംമന്നാണ് ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ ഹസ്ബൻഡിനെ കാത്തക്കാണ്. ഓല പണികഴിഞ്ഞ് വരുന്ന സ മയാവണുള്ളു. അക്കൗണ്ടന്റ് ആയോണ്ട് നേരെ നോക്കും അപ്പൊന്ന്ന്നെ വരുന്ന വഴി ബിരിയാണി ഒക്കെ ഭയങ്കര പൂതി അപ്പൊ രണ്ട് ബിരിയാണി വാങ്ങിട്ട് പോന്ന്ക്ക്ണ്. ഇനിപ്പോ ഓൽ വന്നിട്ട് വേണം കഴിക്കൻ മറ്റേ ഞാന് കാത്ത് ക്കൊന്നുല്ല ഞാൻ തിന്നലാണ് സ്പെഷ്യല നമ്മള് കാത്ത്ക്കും
ആഹ് ആഹ് മക്കളൊക്കെ
ഇല്ല മക്കളൊന്നും ഇല്ല ഇങ്ങള് ആഹ് എന്താരുന്നു അവിടെ ഫുഡ്
അവിടെ ബിരിയാണി ഉണ്ട് പിന്നെ വെള്ളപ്പം, പൊറോട്ട അങ്ങനെത്തെ ഐറ്റ് കറിയും എല്ലാം ഉണ്ട്
ആ റിസപ്ഷൻ ആകുമ്പോ പിന്നെ അധികം ക
ആ അതെ വപ്പായായിട്ട് പക്ഷെ ഞങ്ങള് ലേറ്റ് ആയതുകൊണ്ട് കുറെ ഐറ്റംസ് ഒക്കെ
ആഹ് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ബാക്കിയുള്ളവര് പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് അത് ഉണ്ടായിന്ന് നമ്മള് അറിവൊള്ളൂ
ആ ഞങ്ങള് ഉള്ളപ്പോ അതൊക്കെ ഉണ്ട് ബ്രാ ബ്രോസ്റ്റും അതൊക്കെ നേരത്തെ കഴിഞ്ഞുന്നു തോന്നുന്നുണ്ട്
അത് വേഗം കഴിയല്ലോ എന്നക് അല്ലാ തീച്ചാൽ അവരു വന്നുകഴിഞ്ഞാൽ പറയുകേം വേണ്ട എകും അങ്ങനാത്തെ ഇങ്ങനത്തെ പി എവിടെ പരുപാടിയുണ്ടായാലും നേരത്തെ പോണം നമ്മള് ഇതുങ്ങളെ മാറ്റി ഒരുങ്ങി വണ്ടി വിളിച്ച് പോയിട്ട് ഒന്നുംകിട്ടാതെ റവലിൽ വന്നുകഴിഞ്ഞല് നമ്മൾക്ക് സങ്കടയികറാ നമ്മള് എണ്ണം വെച്ച് പോയിട്ട് നമ്മള് വയറ് ഫുള്ളാക്കാതെ ഈ ലാസ്റ്റത്തെ സാനം കിട്ടിട്ടാണ് പോ തി ആരുല്ലല്ലോ അതെയ് ഞങ്ങള ഫാമിലി എപ്പളും അങ്ങത്തന്നെ എല്ലു വ സ്റ്റാ ആ സ്റ്റാർട്ടിങ്ങില് എത്തിക്കഴിഞ്ഞാൽ നമ്മക്ക് എന്തൊക്കെ ഉപകാരം നമ്മക്ക് ഫുഡ് നല്ലോം കിട്ടും അപ്പ നമ്മകൊക്കെ എല്ലാരെയും കാണാ പറ്റും അവസ വാ അന്ന് രണ്ട് പെ കൂട്ടാരൊക്കെ പോയിട്ട്ണ്ടാവും
ഉം ഉം അതെ ശരിയാണ് ഉം ഉം നല്ല സുഖം കിട്ടീല്ല ഒന്നാമതി മ ആ അതെ
കൊറവേക്കാരം മഴ തൊടങ്ങി കഴിഞ്ഞാല് കല്യാണങ്ങളൊക്കെ കൊറയും പിന്നെ ഇപ്പന്താ വച്ചാല് അല്ല ഇപ്പതാ ഈ രണ്ട് മാസം വേനലാ സ്കൂൾ പൂ ട്ടിട്ട് ഇവിടെ എത്രയോ കല്യാണേ ഇതെന്നാറിയൊ ഇവിടെ മൊ പ്പെ ഒരു ദിവസം ചൊവ്വാഴ് ചൊവ്വാഴ്ച മാത്രല്ല തൊടു കല്ല്യാണം വെള്ളിയാഴ്ച അടക്കം നിക്കാഹങ്കിൽ ഇ ണ്ടായി ട്ടുണ്ടാവും അങ്ങനെ കല്യാണ് റുന്നത് കാരണം ഈ വി വെക്കേഷൻ സമയത്താണ് എല്ലാരും ട്ട് ബൂടല്ലോ അപ്പൊ എല്ലാവർക്കും സുഖം ഈ സമയ ത്താണ് അപ്പ എല്ലാരും ടൈമിലാണ് കല്യാണം വക്ക ഇന്ന് കല്യാണം നാളെ കല്യാണം അപ്പൊ ഉച്ചക്ക് ചോറോ കണ്ട രാത്രിക്ക്ള്ള ച്ചാ മതി ചപ്പോ രാത്രിക്ക് വേണ്ട ഉച്ചക്ക് വച്ചാ മ റിസപ്ഷൻ ആകുമ്പോ അങ്ങനെണ് രാവിലെ എന്തായാലും നമുക്ക് വേണ്ടി വരും കാരണം ഫാമിലി കല്യാണം ആവുമ്പോ നമുക്ക് രാവിലെ ഒന്നും ഇല്ലല്ലോ നമ്മ താഴേക്കെല്ലാം. നിക്കാഹ് അങ്ങനെ ഓരോ ദിവസം ഓരോ പരിപാടികളേർന്ന്.
എവിടെ പിന്നെ വീട്ടിലെ ഹസ്ബൻ്റും ഇങ്ങളും ത ന്നള്ളൂ.
ആഹ്.
ആഹ്.
പിന്നെ പൂച്ചണ്ട്.
പൂച്ചണ്ട്ലേ അത് ശരി കമ്പനി കെ.
ഉം ഇപ്പൊ തണുപ്പായേന് ശേഷം എല്ലാ സാധ നാടൻ പൂച്ചാണ്. അങ്ങനെ ഇപ്പൊ ഇപ്പൊ ഉള്ളൂക് കേറലില്ല. അപ്പൊ അധികം പുറത്തുക്കന്നെ മഴ ആയിന്റെശേ ഈറ്റങ്ങൾക്ക് തണുത്തിട്ട് തോന്ന്ണ്ട്.
ആഹ് ഞാനൊന്ന് വീട്ടില് വളർതീന്നു.
ഇത് ഇത് ഞങ്ങൾക്ക് എവിടുന്നോ വന്നി ട്ട് കൂടിയതാണ് ക്ഷെ ആണെങ്കിലൊ ഇ എണങ്ങീട്ടാണ് ഭയങ്കര ഡിമാന്റ് ആണ് ഈ പൂച്ചക്ക്. എന്താ വെച്ചാല് സാധ ചോറ് വെയ്ക്കൂല പൊറാട്ട നല്ലം തിന്നും പാല് കുടിക്കും അത്പോലെ മീനില് ചീഞ്ഞ മീനും മറ്റും പറ്റൂലാ മാന്തളും മത്തിക്കിണും ഫ്രഷ് കി ത്തണം മണത്തോക്കും രണ്ടിസ്ത്തെ മുന്നേണ് തിന്നൂല മറ്റേ പൂച്ചൊക്കെ എന്തേല് തിന്നാൻ കി ട്ട്യ മതി പക്ഷെ ഇതിന് ഭയങ്കര ന്നോട്ടാണ്
ആ ആ
അങ്ങനത്തൊക്കെ പൂച്ചാ നമ്മക്ക് തോന്നു പിന്നെ കേക്ക് കേക്ക് ന്നും ഇത് മഞ്ഞാണ് മറ്റേ ഗോൾഡ് ഇല്ലേ
ആ ആ ഇതെന്താന്നോ ഇപ്പൊ ഒരു പ്രസവം കഴിഞ്ഞീനി ട്ടോ അഞ്ച് കുട്ട്യാളുണ്ടയ്ന് അഞ്ച് കുട്ട്യാളെ അതന്നെ തിന്നു
തിന്നു
ആ
ആഹ് ഇറ്റിങ്ങൾക്ക് മരുന്നാലോ പൂച്ചോൾ തിനു പൂച്ചേൾന്നല്ല എല്ലാ മൃഗങ്ങളും പ്രസവിച്ചടെ ഒന്നു കയികുത്ര അതോൽക് നമ്മക്കറഞ്ഞാല് നമ്മള് പ്രസവിച്ചാ നമുക്ക് ആടും ആടും പോത്തും കോഴൊക്കെ നമ്മള ഇങ്ങനെ കഴിക്കും പക്ഷൈറ്റങ്ങൾക്ക് ഒന്നും കിട്ടുല്ലൊ പോലൊരു മരുന്നാത്രേ പക്ഷെ ഒന്ന് കണ്ടെണ്ണം കഴിക്കുള്ളു അഞ്ചു തിന്നണ പൂച്ച വെറൈറ്റി ആണ്
ആഹ് ഒറ്റന്നുല്ല ഒക്കത്തിനും തിന്ന്
ഓനെ വേണം സമ്മതി ക്കാന്
ആഹ് ഇനി ഇനി എന്താ ഇനി രണ്ട് മാസം കഴിഞ്ഞാൽ വീണ്ടും
ആഹ് അതന്നെയാണ് പക്ഷേ ഇത് ആൺപൂച്ച ആയൊണ്ട് നമുക്ക് ബു ദ്ധിമുട്ടില്ല എവിടക്കും പോവില്ല ഫുൾ ടൈം വീട്ടിലുണ്ടായിരുന്ന ആളെയ്ന്നു പിന്നെ ചൂട് അനുസരിച്ച കൊ ഒന്ന് പൊറത്ത്ക്പോവലൊ പിനയും ഡിമാന്റാണ് പിന്നെ ബീഫ് ഭയങ്കര ഇഷ്ടാണ് ബീഫ് വേവിച്ചാലും ച്ച തിന്നൂല്ല പച്ച കൊടുത്ത് എല്ലാം തിന്നു അത് ചിക്കനാണെങ്കും പച്ച തിന്നോളും വേവിച്ച തിന്നൂല എല്ല് തിന്നൂല മീൻല് മത്തി മാത്രം അധികം ഇഷ്ടം മാന്തളൊക്കെ ത് തോല് ത്‌ന്നൂലാ പഷെ എടക്ക് വെശ്ന്നാല് ഒന്നും ഇല്ലെങ്കില് ഓനാവേസ്റ്റാെക്കെ തിന്നും വെഷ്ന്ന് വഷ്ന്ന് വലയണം പ്പൊ തണ്പ്പായിട്ട് ന് ഉള്ള്ക്ക് കേറാ അപ്പെന്താ കട്ട്മ്മന്ന് കെട ക്കും കട്ടമ്മട്ക്കാ ഭയങ്കര ഇഷ്ടാണ് മൂത്രയ്ക്കൊന്നുല്ല മുത്രയ്ക്കാനൊക്കെ മു ട്ടി കയ്ഞ്ഞാല് ഓ ഒറ്റക്ക് പൊർത്ത്ക്കോയ്റ്റ് കാര്യം കയ്ഞ്ഞതാ ഉള്ള്ക്കേറും മേൽത്തെ ചെർല് അമ്മ തൊറ്ന്ന്ട്ടാെട്ത്ത്ക്കാണ് ഇനിപ്പം പൊർത്തേതെങ്കി പൂച്ച വന്ന് കരഞ്ഞാലും ക്ക് പേടിയാണ് ഭയങ്കര പേട്യ ഭയങ്കര പേട്യാണ് സംഭവം ഓനെ ആണ് പൂച്ചയാണ് പക്ഷെ പേടി കണ്ടാല് പെൺ പൂച്ചക്കാട്ടി ലും കഷ്ടാണ്
അയ് ശെരി
ക്കും ചെയ്യെ ഓനെ ഓ അതൊക്കെ എന്ത് കളിയാക്കല്
ഇവടെ ഒന്നിനെ വളർത്തീന്ന് ഞങ്ങള് നല്ല വെല് വെള്ള കളർ പേശ്യൻ പൂ ചെല്ലിയെ നല്ല ഭംഗിയ്ള്ള അയ്നെ കുൾ പിക്കണം
ആഹ് അച്ഛൻക്ക് അങ്ങനെ കൊറെ സംഭവങ്ങൾണ്ട്
ആഹ് പിന്നെ ക്യാരറ്റും അഹ് ആഹ് ഞൻ പിന്നെ ഒര് പേക്. പാക്കറ്റൊക്കെ വാങ്ങിയിട്ടൊള്ളൂ പിന്നെ ഞാൻ ചിക്കന് ഉപ്പിടാതെ വേവിക്കും എന്നിട്ട് ക്യാരറ്റും വേവിച്ചിട്ട് ആഹ് മിക്സ് ആക്കീട്ട് കൊടുക്കും അത് അത് കഴിക്കും അങ്ങനെക്കേന്ന് ഭയങ്കര പിന്നെ അന്ത് എന്താ അയ്ന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഭക്ഷണം കഴിക്ക്ണ ടാബിള്മ്മ തേറല് ല്ലഓരെ ടേബിളിമ്മ ഓരെ ഫുഡ് റെഡിയ ആവാഞ്ഞിട്ട് രോമ നല്ലോണം കൊഴിഞ്ഞു പോവാ അപ്പൊ ടെബിൾമലൊക്കെ അതിൻ്റെ വെള്ള കളരേര്ന്നു. രോമം നിറയെ ആയപ്പം ഞാനത് കൊടുത്തക്കാണ് വെറ്തെ കൊടുത്തക്കാ തോന്ന്ണ്ട്
നല്ല നോക്കണം കാര്ണം ഇറ്റേ രണ്ട് കൊടുമ്പോ മ്മള് വെട്ടി കൊടുക്കണം കുളിപ്പിച്ചച്ച് കൊടുക്കണം അറ്റ ങ്ങള് ഫുഡ് ഭക്ഷണത്തിന് നല്ല വെലയുണ്ട് ഇപ്പൊ ഓനക്കൊക്കെ മീന് ഇറച്ചക്കെ പുഴുങ്ങി കൊടുക്കണം നമ്മുക്ക്ന്ന നമ്മക്ക് സ്വന്തം ഉണ്ടാക്കി തിന്നണം നമ്മൾ സാദാ പൂച്ച നമ്മള് വാ എങ്ങെ തിന്നും ഇറ്റക്ക് നല്ല നോട്ടം വേണം പിന്നെ പുറത്തൊക്ക് ഇടാനൊന്നും പറ്റൂല മറ്റേ പൂചേള് കണ്ട പേടിയാണ്
ആഹ് അ അ അ അപ്പൊ അങ്ങനെ അല്ല ഞമ്മളെ സാധാ പൂ ചള വന്നിട്ട് വരെഉപദ്രവിക്കും
ആ അത്ണ്ട് അത്ണ്ട് അതെന്നെ പുറത്ക്ക് കിടാൻ പറ്റൂല നമ്മള് കൺണ്ട്രോൾ എപ്പളും ഓലെ മേത്ത് വേണം
നല്ല കറക്റ്റ് മൈൻന്റനൻസ് വേണം
മാന്തലും മുറിയാക്കലും പിന്നെ കസിനിക്കണ്ട രു പൂച്ച ആഹ് ഒരു കാപ്പി കാപ്പി അല്ല കറുപ്പ് പൂച്ച ഓനക്ക് തെ പോലെ തന്നെ ഫുഡ് കൊടുത്തിട്ട് നമ്മെ ഒരു ദിവസം പെരേഇവര് എടുക്കൊ പോയിരുന്ന് വാര വെന്തൊ അഹറ്ഞ്ഞപ്പോൻ പറ അത്ക്ക് പോയി പിന്നെ രണ്ടീസം കഴിട്ട പൊന്ത്ണത് അപ്പോത്തിനും ഓന്റെ മേതൊക്കെ മുറിയിയിക്ക്ണ് മേത്ത് ക മാന്തിട്ട് ചോര അടക്കം വന്നിരു
ആഹ് ആഹ് ആഹ
അപ്പൊ എന്താ ഇവരെ കണ്ണ് തെറ്റിയപ്പോത്തിന് ആള് മുങ്ങി മുങ്ങണ്ട ആവശ്യം ഇണ്ടായിരുന്നില്ല അസ്റ്റ്ക്ക് ഇന അറിയില്ലല്ലോ ബ് പെയ് തിരിച്ച് വീട്ട് ഇതി വഴി ഇറ്റങ്ങക്ക റിയില്ല അപ്പൊ എവിടന്നൊക്കെ കിട്ടി ഓനെ അപ്പൊ ഇതാണ് അവസ്ഥ പിന്നെ ഓല് കൊടുത്തു തോന്നുന്നുണ്ട് അ- രോമം ത്തിന്റെ പ്രശ്നം കാരണം
ആ രോമം കൊയ്യും ഇവർക്ക് ഓർക്ക് ആ ഭക്ഷണത്തിൽ മിസ്റ്റേക്ക് വന്നാൽ രോമം കൊഴിച്ചിൽ വരും
ഓനക്കാണേല വേറെൊന്നും പറ്റൂല അയ്ല് കൊ ആ പൂച്ച കൊടുക്ക്ണ ആ ഇതല്ലേ ഫുഡ്ഡ് ഉണ്ടല്ലോ ഭക്ഷണം ആ സാനം മാത്രം പറ്റുള്ളൂ വേറെ എന്ത് കൊടുത്താലും തിന്നൂല്ല പിന്നെ- പീങ്ങ പുഴങ്ങിട്ട് മഞ്ഞപ്പൊടി ഇട്ട്ക്കാണ്ടോ അങ്ങെന്തൊ കൊടുക്കണണ്ട് കാണ്ല്ണ്ട് അത് മാത്രം തിന്നൊ ആ എന്തൊ ഓ തിന്റെനെ കാണ ഭംഗി യേത് കണ്ണൊക്കെ നല്ല കാണാൻ ഭംഗിണ്ടേര്ന്നു
കാണണം നല്ല ഭംഗിയേന്നു ക അത്യാവശ്യം നല്ല വല്പ്പം ഒരു പട്ടിക്കുട്ടീൻ്റെ അത്രക്ക് വലിപ്പണ്ടേന്ന് ആ ഓക്കെ ശരി ഞാൻ ആ